ഹലോ ആഹ് കേൾക്ക്ണ്ടോ ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് അഹാ ആഹ് ഞാനെയ് ചായ അവരിക്ക് ഇതൊക്കെ കൊടുത്ത് ഇപ്പൊ ഇരിക്കാണ് ഇപ്പൊ അരി അരച്ച് ച്ചു വേഗം കാരണം മഴ വന്ന് ചെലപ്പോ കറണ്ട് പോയാലേ ആഹ് രാവിലേക്ക്നി
മഴക്കാലത്ത് പിന്നെ നമ്മള് വേഗം അരച്ചെക്കണം അല്ലെങ്കി എപ്പളാ കറണ്ട് പോവാ പറയാൻ പറ്റില്ല
ആഹ് കറന്റിെനെ വിശ്വസിക്കാൻ പറ്റില്ലേ
ആഹ് വെള്ളം വേഗം അടിച്ച് വെക്കണം അങ്ങനത്തൊക്കെ കറന്റ്മ്മള്ള പണികളൊക്കെ വേഗം ചെയ്ത് വെക്കണം
ആഹ് ആഹ് ആഹ് അതെ
കെ
ആഹ് വെള്ളം എന്നും രാവിലെ വിലെ അടിച്ചേക്കും മൂപ്പര് രാവിലെയ് ആഹ്
ആഹ് ഞങ്ങളും അങ്ങൻ തന്നെ രാവിലെ അട് അടിച്ചെക്കും
എണീറ്റാ ആദ്യം വെള്ളംടിക്ക്‌ ക്കലും അതൊരു വഴിപാടാണ് പറയും ഞാന് ഉ
ഒരു ദിവസം ഒരു തവണ തന്നെല്ലേ അടിക്കോള്ളൂ
ആഹ് എന്നും രാവിലെ
ആഹ് ഇങ്ങൾക്ക് എങ്ങനെയാ ഈ പീരിയഡ്സിന്റെ ടൈമിൽ നല്ല വേദനയൊക്കെ ഇണ്ടാവാറുണ്ടോ? ഹലോ ഹലോ
ആഹ് ഞാൻ പറയുത് ആദ്യം ചെറിയ ഒരു വട്ടം രണ്ടട്ടം ഏഹ് ഒക്കെ ഇതിപ്പോ വല്യ ടാങ്കല്ലേ അപ്പ ഡിലെ അടിക്കുന്ന ഒന്നും ഇല്ല ഏട് ആഹ് ഇപ്പൊ ഒര് ഒര് സമ്മന്നെ ഒള്ളൂ
ഹലോ
ആയിരത്തിന്റെ
ആഹ്
ഭയങ്കര നടുവേദന ഉണ്ടാവും അനിയന്റെ കുട്ടിയുടെ ബർത്തഡേരുന്ന് കഴിഞ്ഞ കേൾക്കാണില്ല ഇപ്പ പറഞ്ഞത്
എനിക്ക് പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇല്ല ട്ടോ പീരിയഡ്‌സിന് ചെറുപ്പത്തിലൂയില്ല ചെലര് പറയും കല്യാണം- അതെ കല്യാണം കഴിക്കണം എന്റെ ഉമ്മാക്കൊക്കെ എങ്ങനെയ വെച്ചാ കല്യാണം കഴിക്കണം വരെ ഭയങ്കര പിരിയഡ്സിന് നല്ല വേദനയായിരുന്നു കല്ല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ആ പിന്നെ ഉണ്ടായിട്ടില്ലാന്ന് പക്ഷെ എനിക്ക് കല്യാ എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടല്ല കല്യാണം ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ
എനിക്കും അങ്ങനെയല്ല ഊര് വേദന ഉണ്ടാവും ഊര് വേദന ഉണ്ടാവും
ആഹ് എനക്ക് അത് ഇണ്ടാവുകന്ന്ന്നെ അറിയൂല അങ്ങനെയിരിക്കും
ആഹ് ആഹാ ഹ അതെ ചെലവർക്ക് അങ്ങനെയാണ്
ആഹ് ഞാൻ പറയും ഈ ഭാഗ്യം എന്നും നിലനിന്നാ മതിയാന്ന് ചെലര് കാട്ടണ കണ്ടാല്- ചെലരൊന്നും രണ്ട് മൂന്ന് ദിവസത്തി നീയിച്ചൂലല്ലോ ഞങ്ങള അയൽവാസിയിലെ ഒരു താത്തയുണ്ട് അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാ- രണ്ടു കട്ടിൽമന്ന്നീക്കൂല അങ്ങനെ വേദന അതൊക്കെ കാണുമ്പേ ഞാനങ്ങനെ വിചാരിച്ചു ഇപ്പ എന്നും ഇതേ പോലത്തെയായ മതിയാർന്നുന്ന്
ആഹ് അതെ
ഇപ്പൊ എന്തുണ്ട് പറയണ്ടല്ലോ ലീവ് കുട്ടികൾക്ക്
സ്വർണ്ണത്തിനൊക്കെയെ ഭയങ്കര വെല അല്ലേ ഇപ്പൊ
അയ്യോ ഇപ്പൊ താങ്ങൂല സ്വർണ്ണവില ഒന്നും എങ്ങനെ ഇപ്പൊക്കെ ഒരു കുട്ടിനെ കെട്ടി ട്ടിച്ചു വിടാല്ലേ കല്യാണത്തിനൊക്കെ സ്വർണം കൊടുത്തിട്ട്
അനിയന്റെ കുട്ടിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയാരുന്നു ഇപ്പൊ പെറന്നാളിനെ ബർത്തഡേ ആരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോ- ഞാൻ പറയാ ഗിഫ്റ്റ് ഒക്കെ എങ്ങനെയ കൂടുന്നത് രണ്ട് മോതിരാണ് കിട്ടിയുന്നത് അപ്പൊ ഒരു- ചെറിയൊരു ഒരു ഗ്രാമ് വാങ്ങണെങ്കിൽ തന്നെ ഇപ്പ എന്താ സംഖ്യല്ലേ
ആഹ് നല്ല റേറ്റ് ആണ് ഗ്രാമൊക്കെ അപ്പൊ ഒരു പവന്റെ വെലയാണ്
ഇന്റെ കല്യാണത്തിനൊക്കെ അന്നൊക്കെ ഇന്റെ കല്യാണത്തിന്റെ ടൈമിലൊക്കെ- ഒരു ഒരു പവന് ഏഴായിരം അങ്ങനെ എത്ര വരണു
അത്രേയുള്ളൂ
അന്ന് ആഹ് അന്ന് അത്രേയുണ്ടായിരുന്ന ഏഴായിരം രൂപ ആ സ്ഥാനത്ത് ഇപ്പൊ ഒരു ഗ്രാമ് ഏഴായിരം കൊണ്ട് കിട്ടും
ഏയ് ഇല്ലല്ലോ ഇന്റെ കല്യാണത്തിന്റെ ടൈമില് ഇരുപത്തിന്നായിരം ഉണ്ടായിരുന്നു
അതെയില്ലെ
ആഹ് എത്ര വർഷയി ചോയ്ച്ച, എന്റെ മൂത്ത കുട്ടി ഇപ്പോ ആറാം ക്ലാസ്സിലാണ്. നേരെ കണക്ക്. പന്ത്രണ്ട
ആഹ്, അത്ര ആയിട്ടള്ളൂ. ആഹ്, ഇന്റ തേ ഏഴായിര. അങ്ങന റേറ്റ് കൂടിയതാണ് പെട്ടെന്ന്.
ആഹ്, ആഹ്
അപ്പ അന്ന് എല്ലാവാരും ആവു ഏഴായിരയി ഇപ്പൊ കല്യാണ ആയ.. പ്പോന്ന് പറഞ്ഞിരുന്നയ്.
അന്ന് നമ്മക്ക് അത ന്നെ കിട്ടാൻ വഴിണ്ടാവൂല, ഇപ്പൊ ആലോചിച്ചുമ്പോ അതൊക്കെ. എത്രേ ചെറുതാണ്. ആഹ്, ഇപ്പൊ നമ്മള്ങ്ങനെ ആലോയിക്കും. ഇപ്പ നമ്മള്ങ്ങനെ ആലോചിക്കും അന്ന് കൊറച്ച് വാങ്ങി ഇട്ടാ മതിയർ ന്നുന്ന്. അപ്പൊ അന്ന് അതന്നെ കിട്ടാൻ വഴിണ്ടാവൂല.
അന്ന് വാങ്ങിട്ടൊരു കഴിച്ചിലായി. പിന്നയ് ഇപ്പ ആഹ്, സ്ഥാനത്ത് ഒരു പവൻ കിട്ടണെങ്കി, ഒരു ലക്ഷത്തിന്റെ മുകളില ല്ലേ?
ഉം, അന്ന് നൂറ്റൊന്ന് പവനൊക്കെ കെട്ടിച്ച കുട്ടികളൊക്കെ ഉണ്ടാവൂലേ യ്റ്റ.
ഏ അന്നോ. അന്നത്തെ നൂറ്റി, അന്നത്തെ നൂറ്റി ഒന്ന് പവന് നൂറ് പവനൊക്കെ ങ്ങളില് ഫുൾ അത്. അങ്ങനെയൊക്കെല്ലോ പണക്കാ രിക്കു ഒക്കെ
ആഹ്, അന്നൊക്കെ അങ്ങനെല്ലേരുന്നു.
അങ്ങനത്തെവർക്കും അപ്പൊ അതുണ്ടെങ്കി ലക്ഷങ്ങളായി കൂളായി.
അതെ കോടികളായി.
പണ്ടോ വാങ്ങാം, കല്യാണചെലവും കഴി യ്യും, ഒക്കെ കഴിയ്യും.
ഇപ്പ ഇങ്ങളേലും കുറവല്ലെ കൊടുക്കണത്.
ഇപ്പൊ, ന്ന് വെച്ചാ ഞങ്ങളെ ജാതിക്കാര് പറയാ. എന്താ, കുട്ടികളെ തന്ന മതി. പണ്ടൊന്നും വേണ്ടന്നാ പറയാ. അന്ന് അങ്ങനെയല്ലായിരുന്നു, അന്ന് ഇത്ര പവം വേണം, അങ്ങനെരു പറർച്.
ഔ, അന്ന് ഇത്ര പാവമാണെന്ന് എല്ലാരേലും പറയുന്നുണ്ട്. പിന്നെ. അങ്ങനെ, ഇങ്ങനെ യൊക്കെ പറഞ്ഞ്. പിന്നെ, വേറെ ഓരോരുത്തർ കാറ്, നൂറ് പവൻ നൂറ്റൊ ന്ന് പവനും കാറും.
ആഹ്, സ്ത്രീധനം, സ്ത്രീധനം. ആഹ്, ആഹ് അന്നങ്ങനെയിരുന്നു. ഇപ്പൊ. ഉം, ഇപ്പൊ ക്കെ പറയാ, ആഹ് ഇപ്പൊ കിട്ടൂലാ ന്ന് അറിയ. ഇപ്പൊ, പണ്ടം പറഞ്ഞാ, കുട്ടികള തന്നെ കിട്ടൂല.
ഇപ്പൊ, സ്ത്രീധനം പറഞ്ഞാ, ഓല് ജയില് കയറണ്ടരും ചിലപ്പോ?
അതെ
അതിന് വല്ല.
ഇപ്പൊ, വെറുതെ കൊണ്ടോയി ക്കോളാ പറഞ്ഞാൽ തന്നെ, കുട്ടികളെ കിട്ടാനില്ല.
ഇപ്പൊ, വെറുതെ കൊണ്ടോ വാൻ അതല്ലേ, ഇപ്പൊ കുട്ടികൾ ക്കൊക്കെ ഡിമാൻഡ് ആണ്. പക്ഷെ ങ്കി. കു
ആഹ്, പഠിക്കണ്, പഠിക്കണ് പറഞ്ഞിട്ട്.
പഠിക്കണ് പഠിക്കണ് പറയും. എന്നിട്ട് കുട്ടികള് വല്ലോരോപ്പം ചാടിപ്പോകയും ചെയ്യും.
ആഹ്, അങ്ങനെ ഉണ്ട്.
ഇപ്പ, ഇങ്ങളേലും ഇല്ല. അങ്ങന എല്ലാവ രിലും ഉണ്ട്.
ആഹ്, എല്ലാ രേലും ഉണ്ട്. അതിനൊന്നര്.
ഇപ്പോൾ, അത്‌.. ഇപ്പൊ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ അങ്ങോടും ഇങ്ങോടും മിക്സ് മിക്സ്ടായിട്ട് പോണില്ലേ അന്നൊക്കെ നമ്മളൊക്കെ കല്യാണത്തിന്റെ ടൈമിലൊക്കെ ഭയങ്കര ചി
ആഹ് അങ്ങനത്തെ അങ്ങനെയല്ലായിരുന്നു ജാതി നോ നോക്കലും തൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ കിട്ടിയാരപ്പൊ
ജാതി മാത്രല്ല അന്നൊക്കെ അന്നൊക്കെ ജാതകം ജാതകംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സംഭം
ആഹ് ഇങ്ങക്ക് അങ്ങനെ ഉണ്ടല്ലോല്ലേ
ആഹ് ഞങ്ങൾക്ക് അതൊക്കെ നോക്കി നൂറ് വെട്ടം റെഡിയാക്കിട്ടൊക്കെയാണെ
ആഹ് ഇപ്പ അതൊന്നും നോക്കൂല അങ്ങട്ട് ഓടെന്നെ ല്ലേഉള്ള
ഇപ്പൊ ജാതകും ഇപ്പൊ ഒന്നുമല്ല ഒന്നുമല്ല അതേപോലെ പോണ വീട്ടില് ചെലോര് പോരുന്നുണ്ട്
പോരന്നുണ്ട് ആഹ്
ഉം പണ്ടത്തെ പോലെല്ലല്ലോ
ആഹ്
ഇപ്പൊ കല്യാണം കഴിച്ചല്ലെ ഇപ്പൊ ഒഴിവാക്കിന്നും പറയുന്നേക്കാ
അതെ
ഇപ്പ എന്തായാലും മറ്റേത് പെൺകുട്ടികള്ണ്ടാവുമ്പോ ഒരു അച്ഛനും അമ്മക്കും ഭയങ്കരയ പള്ള ചൂട് ഏർന്നു ഇപ്പൊ പിന്നെ അങ്ങനത്തെ കാര്യം
ഉം.
ഇപ്പ ആൺകുട്ടികൾക്ക് ആൺകുട്ടി
ആ ആഹ ആ
കുട്ടിയാള് ഉള്ളോര്ക്കാണ് ഇപ്പോപണി ആൺകു ആൺകുട്ടിയാള് ഇല്ലോർക്കും നല്ലതാണ് പിന്നെന്താ അതെ
ആഹ്
എന്താണ്
പക്ഷെ എന്നാലും ഞമ്മളെ ഉമ്മമാരൊക്കെ മനസ്സമാധാനത്തിന് എന്തെങ്കലും കൊടുക്കാന്നുള്ളൂ അല്ലാതെ ഓലിപ്പൊ സ്വർണ്ണം ചോദിച്ച് വെരുന്നുല്ല
ഏഹ അല്ല അല്ല അല്ല അതെന്നെയാണ്
സ്വർണം ചോദിച്ചാൽ കുട്ടികളെ കിട്ടൂലന്നറിയാ ഉം വെുതെ വെ ഒന്നും വേണ്ട കുട്ടിനെ തെരോ പറഞ്ഞാലും കൂടി കൊടുക്കാത്ത കാലാ
ആഹ് അതെ ഇപ്പൊ കള്ളന്മാരും ഇല്ല നിങ്ങ അവിടൊക്കെ ഉണ്ടോ കള്ളന്മാർ ഇതുണ്ട് തിരക്കുണ്ടോ
ഇതിന്റെ കൊറച്ച് മുന്നേ കേട്ടിരുന്നു ഇപ്പ അങ്ങനെല്ല
അതല്ലെ ആ നോലുമ്പ് ഡൈമിലൊക്കെയാണ് എപ്പഴും ഉണ്ടാവുക നോലുമ്പിന്റെ സമയത്തേ
ആഹ്
ഒക്കെ അങ്ങട്ടും ഇങ്ങോട്ടും നോമ്പറക്കാൻ പോകുമ്പോളും മറ്റേത് മറിച്ച് ആ ടൈമിലൊക്കെയാണേ
ആഹ്
അപ്പൊ ഒരു കള്ളൻ തെരക്കാണല്ലോ
ആഹ്
ഓരോരുത്തരും നോലും പറപ്പിക്കാൻ പോയ ടൈമില് ജനല് കുത്തി പൊളിച്ചു വാതില് കുത്തി പൊളിച്ചു അറഞ്ഞിട്ടേ.
ഉം ഉം ഉം അങ്ങനെ ഒരു കേസള് ലെ.
ആഹ്. അത്. അതെ അതെ. എന്ത. അങ്ങനെ പോണു.
അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഉം.
പ്പന്തായി. തീരുപ്പെ ന്താവുക.
എന്റെ ഏത് കാലാഞ്ഞി വരാ എന്നാവോ.
അപ്പൊളൊക്കെ.
ആഹ്
അതെ അപ്പൊക്കെ ഞ്ഞി എന്ത് ഇതന്നാവോ.
ഉം അറീല്ല കാലം മാറ്ന്നോത്തോലം ഞമ്മളും മാറി
വൈകുന്നേരത്തിലോക്കെ ആയോ. കാലം മാറുമ്പം കോലം മാറാ അറിയാലെ.
അതെ ആഹ് അതാണ്. ഇന്നട്ട് ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്തെ.
വൈകുന്നേരത്തില് ഭക്ഷണായോ.
ആ അത് ഞങ്ങള് രാവിലെ ഒന്നായിട്ട് വെക്കേക്കാരം.
ആഹ് ആഹ്. കുട്ടിക്ക് ഗിഫ്റ്റ് ഒരു കാറ്ല്ലേ ഇങ്ങനെ ഇരുന്ന് പോണ ചെറിയ കാറ്ല്ലേ. കാറല്ല ഇങ്ങനെ ചവിട്ടിട്ട് നീക്കി പോണണ്ടല്ലോ കുട്ട്യള് ഒരു വയസായ കുട്ട്യള്ക്ക്. ആഹ് അങ്ങനത്തെ വണ്ടിയാണ്. ആഹ് അതിന് പലേ റൈഞ്ച്ലെ ആയിരത്തി അഞ്ഞൂറ്ന്റെണ്ട്. ആയിരത്തി മുന്നൂറ്റി അയ്മ്പതോ നാന്നൂറോ അങ്ങനെ എത്ര ആയണത്.
ആഹ്
ഉം ഉം പലേതുണ്ട് നമ്മക്ക് പറയാൻ പറ്റേള്ളൂ.
അഹ് അതെ അതെ.
ഉം ഉം ഉം വലുത് വാങ്ങാൻ ആഗ്രഹണ്ടായിട്ട്ട്ട് കാര്യല്ലല്ലോ. ഒന്ന് ഒന്ന്.
ഒരു വയസല്ലേ ആഹ് അഹ് കൊറേ ഗിഫ്റ്റള് കിട്ടിക്ക്ണോ.
ഔ ഗിഫ്റ്റ് കൊണ്ട് റൂമ് നറഞ്ഞിട്ട് അം മ്മ ചീത്തറിയിണ്ട്. ബർത്ത്ഡേ പറയണ്ടാർന്ന് ഞാഅറിയിന്ന്ണ്ട്. അതെ ആങ്ങളേൻ്റെ കുട്ടിയാണ് ആങ്ങളക്ക്. അനിയനാണ് ഏറ്റവും ചെറുത്.
ആഹ് ആഹ്.
ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അധികൊന്നും ആയിട്ടില്ല രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ. ഒരു വയസായി കുട്ടിയ്ക്ക് ഞങ്ങള് നാല്.
നാലാള് മൂന്നും രണ്ടാണ് രണ്ട് പെണ്ണാ.
അല്ല മൂന്ന് പെണ്ണും.
മൂന്ന് പെണ്ണ് ആഹ് ഒന്ന് ആണ് മാത്രുള്ളൂ.
ആഹ് ഒരാണൊള്ളൂ.
ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് ശരി ശരി
ഹസ്ബൻഡ് ഇനിക്ക് രണ്ട്രാശ്യായി വിളിക്കുണു ഇനി അയിക്കോട്ടെ
ആഹ് ശരി
ആഹ് ആഹ്